അടി കേൾക്കാം
ഏ എന്തായിരുന്നു പരിപാടി
പരിപാടിയൊന്നുല്ലടി മറ്റേ ഇനിയിപ്പം ടീച്ചിങ് ജോബിനെ പറ്റിയൊക്കെ നോക്കണം അ അതിന്റെ ഓരോ എങ്ങനെയൊക്കെ എക്സാമുകള് എങ്ങനെയൊക്കെ അതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക ക്കുവാരുന്നു
ആണോ നീ എന്ത് പ്ലാൻ ചെയ്ത് നീ എന്താ ബി എഡിന് പോവുന്നുണ്ടോ
അടി ബി എഡിന് പോണോന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ ബിഎഡിന് പോയാലും കൊറെ എക്സാം മും കാര്യങ്ങളും എല്ലാം എഴുതി വരണ്ടേ സ്കൂളി കേറണോങ്കിലെത്ര പ്രൊസീജിയേസാ കോളേജ് െങ്ക നെറ്റ് വേണം പി എച്ച് ഡി വേണംഓ പിന്നെ കോച്ചിംഗ ഒക്കെ പോയിക്കഴിഞ്ഞ ഭയങ്കര റേറ്റും
നീ നിനക്ക് ടീച്ചിങ് ജോബ് തന്നെയാണ് പോണോന്നുണ്ടെങ്കി എന്തായാലും ബി എഡ് അല്ലെങ്കിൽ ടി ടി സിനി എടുക്കണ്ടല്ലോ നമുക്ക് ഡിഗ്രിയും പി ജിയെക്കെ ഒള്ളതൊണ്ട് ബി എഡ് എടുക്കുന്ന തന്നെയാ ണ് നല്ലത്
ബി എഡ് എടുത്താലും ആ ആന്ന് വച്ചാ നമ്മള് കേട്ടിട്ട് കേട്ടിട്ട് വണ്ാർക്കാടി ശരിക്കും പറഞ്ഞാ
കേട്ടിട്ട് വണ്ണ് ഈടി ടി സി എടുത്ത പിള്ളേർക്കാണ് അതായത് പ്രീ പ്രൈമറി പ്രൈമ പ്രൈമറി പഠിപ്പിക്കുന്നേനുള്ള ക്വാളിഫിക്കേഷനണ് കേറ്റിട്ട വണ്
അപ്പൊ ടൂവും ത്രീയൊക്കെ
കേട്ടിട്ട് ടുവും ത്രീയും നമുക്ക് ആ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനൊള്ള അവർക്കതുപോലെ ബി എഡ് ചെയ്തവർക്കാണ് കെറ്റിറ്റ് റ്റൂവും ത്രീയും എഴുതാൻ പറ്റുന്ന അതായത് നമുക്ക് എ യ പി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാുകളിൽ പഠ ക്കാനുള്ള ക്വാളിഫിക്കേഷനായി കേട്ടിട്ട് ത്രീ എന്ന് പറയുമ്പോ നമുക്ക് എട്ട് മുതല് പത്ത് വരെയുള്ള ഹൈസ്കൂളി പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനായി ഇപ്പ ബി എഡ് ചെയ്താലും ഈ എക്സാം ഒക്കെ എഴുതിയേ പറ്റു നീ പ്പഴയെക്കേ ട്ര പ്രിപ്പയർ ചെയ്ത് തൊടങ്ങിക്കോ
മറ്റേ ഹൈസ്കൂളില് കേറണവെങ്കി നമ്മള് വേറെ ഏതോ സെറ്റ് എക്സാം ഹൈസ്കൂളിൽ കേറാനുള്ളേ അതൊ ഹയ് സെ
അല്ലടി അല്ല സെറ്റ് ഹയർ സെക്കൻഡറിൽ കേറാനുള്ളതാണ്
ആഹ ആഹ
ഉ പി ജി ഉള്ളവർക്ക് സെറ്റ് ചെയ്ുതാൻ പറ്റും ഡിഗ്രി ഡിഗ്രി ബി എഡ് ഉള്ളവർക്ക് കേടെറ്റ് ടൂ ത്രീ എഴുതാം പി ജി ഉള്ളവർക്ക് മാത്രേ സെറ്റ് എഴുതാൻ പറ്റൂ
ഓ ഇനിയിപ്പം എഫ് ഐ യു ജിപ്പ വരുവല്ലേ അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ചിലപ്പോ മാറ്റം വരുായിരിക്കോ അല്ലേ
ആ ചെലപ്പോ ബി എ ഡി ഒരു വർഷം ആക്കുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നല്ലോ
പക്ഷെ ഒരു വർഷം ആക്കുന്ന ഒന്നും പോസിബിൾ അല്ലടി കാരണം അതൊന്നും നടപ്പിലാവാത്ത ല്ല കാരണം അതിപ്പോ ഒരു വർഷം ആക്കുമന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇനി നടപ്പാക്കുന്നില്ല എന്നൊക്കെ ഇടക്ക് പറയും ന്നുണ്ടായിരുന്നു
അതെ അതെ അപ്പൊ മാക്സിമം നമ്മൾ പഠിച്ചിറങ്ങുമ്പം ബി എഡ് ചെയ്യുന്നതാണ് നല്ലത് പി പിന്നെ നമ്മള് ഒരു വർഷം ആക്കുമന്ന് വിചാരിച്ച വെയിറ്റ് ചെയ്തി ഇരുന്നിട്ട് ആക്കിയില്ലെങ്കി ഇപ്പ എന്ത് ചെയ്യും
അത് മാത്രല്ല ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചോ മുപ്പതോ എത്ര കണ്ടാകുമ്പോഴത്തേക്ക് ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്.. അപ്പോത്തേക്ക് നമ്മളെല്ലാ ക്വാളിഫി ക്കേഷനും ആക്കി വച്ച കഴിഞ്ഞാൽ നന്നായിരിക്കും പക്ഷെ കേറ്റിട്ട് ടു കിട്ടും പക്ഷെ ത്രീ കിട്ടാനായിരിക്ക
ഓ ത്രീയില് നമ്മുടെ സബ്ജക്ട് ക്ട് ആണെടി കൂടുതല്ലുള്ളത്.. സബ്ജക്റ്റില് നല്ല നോളജ് വേണം.. അപ്പം കുഴപ്പല്ല കുറേ ഇപ്പ കുറെ യൂട്യൂബ് ക്ലാസുകൾ കേട്ടാ മതി പിന്നെ കുറെ കോച്ചിങ്‌ സെന്റർ ഉണ്ട്.. ഞാൻ കോച്ചിങ് സെന്റ ഇല്ലാണ്ട തന്നെ പഠിച്ചത് നമ്മളെ കൊണ്ട് പറ്റും യൂട്യൂബ് കേട്ടാ യൂട്യൂബിലെ കുറെ ക്ലാസ് അതുപോലെോ്സ് ഒക്കെ കിട്ടിയൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും
അപ്പൊ ഈ കേറ്ററ്റ് ടൂൽ എങ്ങനെയൊക്കെ സബ്ജക്ടും മാർക്കും അതൊക്കെ എങ്ങന അനെയ
കേറ്ററ്റ് ടു വില് നമ്മള് ബി എഡ് പഠിക്കാൻ പോലുള്ള സൈക്കോളജി അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് ഒരു ടോപ്പിക്കാണ് പിന്നെ പെഡഗോജി പെഡഗോജിന്ന് വെച്ചാൽ നമ്മുടെ എങ്ങനെയാണ് ഏ പഠിപ്പിക്കേണ്ടത് അതായത് നമ്മൾ പഠിപ്പിക്കുന്ന രീതികള് അതുപോലെ എന്തൊക്കെ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എന്തൊക്കെ മെതേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ല്ലാം പെടഗോജിൽ വരുന്നു ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ടു അതില് പിന്നെ ടു വിൽ പിന്നെ ഇംഗ്ലി ഇംഗ്ലീഷും വരും സോഷ്യൽ സയൻസു ഉണ്ട് സോഷ്യൽ സയൻസ് പ്രത്യേക ഒരു പേപ്പറായിട്ട് സോഷ്യൽ സയൻസ് സയൻസോ എടുക്കാം നമുക്ക് കൂടുതൽ സോഷ്യൽ സയൻസ് ആയിരിക്കും നല്ലത് എടുക്കാൻ വേണ്ടിയിട്ട്
അപ്പൊ ഇതിനൊരു മാർക്കാണോ ഇത്ര മാർക്കിന് മുകളിൽ വാങ്ങിയ പാസ്സാവും അതോ ഓരോ വർഷം കട്ട് ഓഫ് അങ്ങനെയ
ഇല്ല ഇല്ല കട്ട് കട്ട് ഓഫ് അല്ല ഇപ്പം ഞാൻ പറയാ ജനറൽക്കാർക്ക് തൊണ്ണൂറ് മാർക്കില് മുകളിൽ വേണം പാസ് ആവണെങ്കി ഒ ബി സി കാർക്ക് അങ്ങനെയുള്ള അ അതിന് എമ്പത്തിരണ്ട് മാർക്ക് മതി എൻമ്പത്തിരണ്ട് മാർക്ക്
അ അല്ലടി അപ്പം ഈ അതായത് സൈക്കോളജി അല്ല പെടഗോജി നമ്മളെ സബ്ജക്ട് അതിനൊക്കെ ഓരോന്നിനും ഇങ്ങനെ കറക്റ്റ് പറയുന്നുണ്ടല്ലോ ഇത്ര മാർക്കിന് മുകളിൽ നൂറിലാണല്ലേ മൊത്തം ടോട്ടല്
നൂറിലല്ല നൂറിലല്ലടി നൂറ്റി എൻപതോ നൂറ്റി നാല്പ്പതോ അങ്ങാണ്ടാണ്
ഓ ഓ ഇതൊക്കെ എങ്ങനെണ് അപ്പൊ ഇതിപ്പോ കമ്പ്യൂട്ടർ ബേയ്സിലൊന്നും അല്ലല്ലോ
നമുക്ക് ബി എഡിന് പോകുമ്പോ ഇപ്പ നമ്മള് ബി എഡ് പഠിച്ചുൊണ്ടിരിക്കുമ്പോ തന്നെ സെക്കൻ സെമ്മ് തൊട്ട് നമുക്ക് എക്സാം എുതാം അപ്പം തന്നെ അങ്ങ് എഴുവാണെങ്കിൽ നല്ലപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ കാരണം ബി എഡിലെ സിലബസ് ആണ് നമുക്ക് കേട്ടിട്ടുണ്ട് സിലബസ്
ആ നീ അപ്പം സെക്കൻഡ് സെമ്മ തൊട്ട് നീ പഠിച്ചിറങ്ങുന്നതിന്നു മുമ്പേ നീ ട്യൂ കംപ്ലീറ്റ് ചെയ്തായിരുന്നാ
ടു എനിക്ക് കിട്ടിയായിരുന്നു ത്രീ ആയിരുന്നു കിട്ടാനുള്ളത് ത്രീ പിന്നെ ഞാൻ ബി എഡ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷണ് കി കിട്ടിയത്
ഓ ഓ അപ്പൊ നമുക്ക് ഇപ്പം നമ്മ സെക്കൻ് സമ്മ് ഇരിക്കുമ്പോ തന്നെ നമ്മള് ടു എഴുതി ഒരു രണ്ട് മൂന്ന് എക്സാം കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ത്രീ ബിഎ ഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ എഴുതി എടുക്കാൻ പറ്റൊ
എടി നിങ്ങൾക്കിപ്പൊ അങ്ങനെ വേണ്ട ബി എഡ് കഴിഞ്ഞാൽ ബി എഡില് പഠിച്ചൊണ്ടിരിക്കുന്ന സമയത്ത് ടൂവും ത്രീയും എഴുതാം കൊറെേ പേർക്ക് കിട്ടും നമ്മുടെ ഇത് അനുസരിച്ചിരിക്കും. അന്ന് അന്ന് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എഴുതാഞ്ഞോണ്ട് എനിക്ക് ടു മാത്രമേ കിട്ടിയോളായിരുന്നു അപ്പം നല്ല എക്‌സാം നല്ല ടഫ് ആക്കുന്നുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നല്ല എളുപ്പമായിരുന്നു കാരണം കുറെ ടീച്ച ർമാർക്ക് കേട്ടിട്ടില്ലാത്തതോണ്ട് ജോലിയിൽ നിന്ന് പോവേണ്ട അവസ്ഥ വന്നപ്പോ അവർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് എക്സാം നടത്തിയത് അപ്പൊ കുറച്ചൊക്കെ എളുപ്പമായിട്ടാണ് നടത്തിയത്
ഓ അപ്പൊ ഈ കെറ്റ ടി ത്രീ പേപ്പറിലാണോ ഈ സൈക്കോളജി ഒക്കെ വരുന്നത്
കേട്ടിട്ട് ടുവിലും സൈക്കോളജിയുണ്ട് ത്രീയിലും സൈക്കോളജി ഉണ്ട് ത്രീയില് നമ്മുടെ സബ്ജക്ട് കുറെ കൂടി വരും ത്രീയില് സോശ്യല് ഒന്നുമി ല്ല നമ്മുടെ സൈക്കോളജി ഉണ്ട് പെടകോജി ഉണ്ട് നമ്മുടെ സബ്ജക്റ്റ് കുറെ ഉണ്ട് ഗ്രാമർ
പക്ഷെ ഇംഗ്ലീഷ് ലക്ക ക്വൊസ്റ്റ അപ്പോ നമ്മുടെ പേപ്പറിനെ മാത്രമല്ലേ മലയാളത്തിൽ കാണൂ സൈക്കോളജിയും ആ ബാക്കി സബ്ജക്ട് മാക്സ് ഒക്കെ ഉണ്ടോ?
മാക്സ് എടെത് സയൻസ് മാക്സ് എടുക്കുന്നവർക്ക് മാക്സ് ഒക്കെ വരും സയൻസ് എടുക്കാത്തെയാണ് നല്ലത് സോഷ്യൽ സയൻസ് എടുക്കുന്നതാണ് നല്ലത്
ആ ആ
പിനന്നെ ഇംഗ്ലീഷില് നമ്മളിപ്പ സ ഇപ്പൊ ബി എഡ് പഠിക്കാൻ പോകുന്നത് നമ്മള് മലയാളത്തില ല്ല സാർ സൈക്കോളജി എല്ലാം പഠിക്കുന്നത് നമ്മള് ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത്
അല്ലടി നമുക്ക് ഈ ബി എഡിന്റെ അല്ലട ബി എഡിഎക്സാമും നമുക്ക് മലയാളത്തിലൊക്കെ എഴുതാൻ പറ്റുവല്ലോ
മാത്‍സ് എക്സാം മലയാളത്തിൽ എഴുതാം പക്ഷെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കൽ പിന്നെ മലയാളത്തിൽ എഴു എഴുതാനുള്ള ഇതൊക്കെണ്ട് ബുക്ക് സും ഡോക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് ല്ല എഴുതിയത് കുറച്ച് പിള്ളേർ ഇപ്പം കുറച്ച് പിള്ളേർക്ക് മാത്രേ മലയാളത്തിൽ നമ്മുടെ കോളേജിൽ എഴുതുന്നുള്ളായിരുന്നു
കുറച്ചും പെട്ടന്ന് മീൻസ് അവര് പഠിപ്പിക്കുന്നുന്നത് കൊണ്ട് അ അവർ ക്ക് നോക്കാം ബദ്ധിമുട്ടില്ല പക്ഷെ മയാളത്തിൽഎഴുതുമ്പോ വാക്കുകളൊന്നും ചിലപ്പോൾ ടീച്ചഴ്സിന്‌ നോക്കുന്നവർ ക്ക് മന മനസിലാവത്തില്ല അപ്പൊ അവര അതനുസരിച്ച് മാർക്ക് കുറക്കു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
അത് മാത്രല്ല നമക്ക് നമുക്ക് പഠിക്കാനും ഇംഗ്ലീഷാണ് എളുപ്പം മലയാളത്തില് അവര് കറക്റ്റ് തർജ്ജമം ചെയ്ത വേടാന് കൊടു ുന്നത് അതുകൊണ്ട് തന്നെ ഭയങ് ടഫ് ആണ് ഓരോ വേഡ് പഠിക്കാൻ തന്നെ അതില് നല്ലത് ഇംഗ്ലീഷിൽ പഠിച്ച് എഴുതുന്ന താണ്
ഉ അതായത് ഇപ്പോ നമ്മള് ഒരു ഉം ഉം അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ പഠിച്ച എഴുതി അല്ലാതെ നമ്മളിപ്പോ മലയാളത്തിൽ ഒരു ക്വസ്റ്റൻ തന്ന് നമ്മളെ സ്വന്തം കയിന്നട് അങ്ങനൊന്നുമല്ലോ കറക്റ്റ് ഒരു ക്വസ്റ്റനും അതിന്റെ കറക് ആയിട്ട് ആൻസറും അങ്ങനെ പഠിച്ചു പോയാ പോരെ
ഓ എ മിക്ക ഇപ്പൊ സൈക്കോളജിയല്ല ഇപ്പൊ ഫിലോസഫിന്ന് ഒരു പേപ്പർ പഠിക്കാവുണ്ട് നമുക്ക് ക്ക് ഫസ്റ്റ് സെമ്മി ല് ഫിലോസഫി ആണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളന്നെ നമുക്ക് കൊറേ തള്ളാനും ഒക്കെ കിട്ടും എഴുതുതാ എഴുതുമ്പോ ഈത് ലോസ് സഫിൽ തന്നെ നമ്മള് കൊറെ സ്കൂളുകള് പഠിക്കാനുണ്ട് എന്ന് വെച്ചാ മറ്റേ റിയലിസം അതുപോലത്തെ കൊറെ സ്കൂള് പോലത്തെതില്ലേ?
ഓ മറ്റേ ഓ കൊറെേ സ്കൂൾ തുടക്കം ചെല്ലാൻ്പോറ്റത്തേക്ക് കൊറ മറ്റേ നെറ്റിന്റെ നമ്മൾ ടീച്ചിങ് ആപ്റ്റ്യൂഡൊക്കെ പഠിക്കാൻ പറ്റിയ കുറെ സ്കൂളുകളുടെ പേര് തുടങ്ങിയ വർഷം അത് ഇതൊക്കെ പറയുല്ലോ
അത് എളുപ്പമാണ് നമുക്ക് പഠിക്കുമ്പോ കുഴപ്പില്ല ആ സമയത്ത് തന്നെ മാക്സിമം കേട്ടിട്ട് എഴുതുക എഴുതാൻ നോക്കാം നോക്കിയാ മതി
അപ്പൊ ഞങ്ങളെ കൂടെ കുറച്ച് പേര് പഠിച്ചിറ ങ്ങിടെ പക്ഷെ അവരൊന്നും കേട്ടറ്റ് ടൂ ത്രീ ഒന്നും കിട്ടയില്ലന്ന് തോന്ന നമുക്ക്‌ കിട്ടി കഴിഞ്ഞാ നമ്മളത് സ്റ്റാറ്റസിടെ അല്ലെങ്കി നമ്മള് നമ്മളെ പറയെങ്കിലും ചെയ്യോല്
അല്ലടി എല്ലാരും ഒന്നും ഇടത്തൊന്നുല്ല സ്റ്റാറ്റസ് ഒന്നും. അങ്ങനെ മിക്കുള്ളവർ ക്കും കാണുവായിരിക്കും കാരണം പഠിച്ച അപ്പതന്നെ എല്ലാരും എഴുതുന്നവരുണ്ടല്ലോ
ആ, ആ, ഞങ്ങള് ആ കാര്യത്തിൽ ചോദിച്ചിട്ടൊന്നുല്ല പിന്നെ ഈ റെക്കോർഡ് നോ ട്ട്, കാര്യങ്ങൾ ഇതെല്ലാം, ഉണ്ടല്ലോ, പിന്നെ കുറെ സാധനങ്ങൾ, ഉണ്ടാക്കണം കൊറെ എഴുതണം പിന്നെ വേറെ ശരിപ്പം നമ്മുടെ മ്മടെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച് പറഞായിരുന്നു വേ ഏതോ ഒരു കോളേജില് ഏറ്റവും നല്ല ട്ട്രിവാണ്ടത്തെ ഏധോ ഒരു കോളേജാ തോന്നുന്നത് നന്നായിട്ട് അടെ മാർക്ക് ഇട്ട് കൊടുക്കുന്നത് അവിടെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന കോളേജ് എന്നൊക്കെ പറഞ് ഏതായിന്നന്ന് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ സീനിയേഴ് പഠിക്കുന്ന കോളേജാണെന്ന്
ആഹ ആയിരിക്കും.
പിന്നെ ഇപ്പം നെറ്റ് എഴുതാൻ പോണങ്കി നമ്മൾ ഈ ടീച്ചി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അത് ഇത് മാക്സ് എല്ലാം പഠിച്ച് ആണ് നെറ്റ് കിട്ടുന്നത് നെറ്റ് കിട്ടിയാലും നമുക്ക് കോളേജിൽ കേറണമെങ്കി വീണ്ടുംനമ് നെറ്റ് കിട്ടിക്കഴിഞ്ഞ നമുക്കൊരു ഇ കോളേജ് കേറണങ്കി നമ്മള് വീണ്ടും ഇരുന്ന് എക്സാം എഴുതി പഠിച് അതാണെങ്കി വിളിക്കുന്ന വർഷങ്ങൾ രണ്ട് മൂന്ന് വർഷം ഒക്കെ കഴിട്ടൊക്കെയാണ് വിളിക്കുന്നത് ഇനി ഇപ്പം ഈ ഡിസംബറിൽഎങ്ങാണ്ട് ഒരു കോളേജ് എക്സാം വരുന്നുണ്ട് അതിപ്പോ ജൂൺ കഴി ഈ കഴിഞ്ഞ ജൂണിലും കഴിഞ്ഞ ഡിസംബറിലും ഒക്കെ നെറ്റ് കിട്ടിയ പിള്ളേൊരോക്കെ ക്കെ ഇത്തവണ ഈ ജൂണിൽ നെറ്റ്‌ കിട്ടുന്നവർക്കും എഴുതാൻപറ്റും
ഇത് നമുക്ക് ഇതൊക്കെ എഴുതിയ ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ കയ്യിയിലുണ്ടെന്നേ ഉള്ളൂ ഗവൺമെന്റ് ജോലി കിട്ടണോ ങ്കി എച് സ് എ യും ൽപ്പി യുപ്പി യും അസിസ്റ്റന്റ് പ്രൊഫസറും എല്ലാ എക്സാമും എഴുതിയേപറ്റു
എങ്ങനെ പോയാലും എല്ലാം പി എസ് സി എഴുതണം പി എസ് സി എഴുതി റാങ്ക് വന്ന് കിടന്ന് കുറെ കാലം പിടിക്കും നമ്മള് ഇപ്പ തന്നെ തുടങ്ങിയാല് ഒരു മൂന്നാല് വർഷം എടുക്കും പഠിച്ചിറങ്ങിയാലും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞട്ടായിരിക്കും എവിടെയെങ്കിലും അല്ലെങ്കി വല്ല പ്രൈവറ്റ് സ്കൂളുകളിലോ
എനി ഞാൻ എന്തായാലും പി എസ് സി പഠിക്കുന്നില്ലന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ എന്ത് നീ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നോ
ആടി, ട്യൂഷനൊക്കെ, എടുക്കുന്നുണ്ട്
ആ, ഇപ്പൊ, കൊറെ, ഓൺലൈൻ, ട്യൂഷന്റെ ഞാൻ കുറെ ഇന്റർവ്യൂവിനൊക്ക ഞാൻ അപ്പളേ ചെയ്തിട്ടുണ്ട് അപ്ലൈ, ചെയ്തിട്ടിട്ടുണ്ടായി, അങ്ങനെയൊക്കെ, കിട്ടുന്നതൊക്കെ അപ്ലെ ചെയ്ത് ഇട്ടാൽ നമുക്ക് നമ്മുടെ ആവിശ്യങ്ങൾക്ക് ചിലവിനുള്ളത് കിട്ടും നമുക്ക്, എടുക്കാൻ, പറ്റും
കാരണം, നമ്മൾ, ഓൺലൈൻ, എടുക്കാന്ന്, പറഞ്ഞാ, ചിലപ്പോ, കറക്, ആയിട്ട് നമ്മുക്ക് കിട്ടത്തൊന്നുമില്ല നമ്മള്, വീട്ടിൽ, പോയി, പഠിപ്പിക്കുമ്പോൾ നമുക്ക്, അതിനനുസരിച്ച്, കാശ്, നമുക്ക്, പറയുകയും ചെയ്യാം പിന്നെ ട്രാവൽ എക്സ്പെൻസ് അതു കൂടെ ആഡ് ചെയ്താ പറയുക പക്ഷെ, ചിലർ ചിലർക്ക്, പറ്റത്തില്ല, നമ്മള്, സി, ബി, സിക്കു പഠിക്കുന്നത്, ഐ, സി, എ, സിക്കും, സ്റ്റേറ്റിനും, മേടിക്കുന്ന ക്യാഷ് കൂടുതലായിരിക്കും സ്റ്റേറ്റിനു കുറവാ, സി, ബി, എസ്, ക്കു കുറച്ച്കൂടും- ഐ, സി, സി, ആകുമ്പോ, അതിനേക്കാൾ, കൂടും എങ്ങനെ പോയാലും നമ്മുക്കു കൂടെ, നമ്മൾ അഞ്ചു വിഷയക്കെ എടുത്ത് നമ്മളെ ആ സമയംകളഞ്ഞു പോയി എടുത്തു തൊണ്ടപൊട്ടി ന്ന് പറഞ്ഞ ഭയങ്കര പാടാണ് ടീ
എടി അപ്പൊ ശരി എന്ന എന്നാ
ആടി ഓക്കെ ഓക്കെ.
ഓ, ശരി, ശരി.